ഹലോ ഹലോ ഹലോ എന്താ വിശേഷം
ആഹ്
ഹലോ കേൾക്കില്ലേ
ആഹ് കേൾക്കണണ്ടോ ആഹ് ഇണ്ട് ഇണ്ട് ഇണ്ട് കേക്കുന്നുണ്ട് ആഹ്
മഴന്റെ ഇതായിരിക്കാം ആഹ് ഉച്ചക്ക് ഇങ്ങനെ പിന്നെ റെഡി ആക്കിയൊണ്ട് നിക്കാണ് ഉം അതായിരിക്കും അതെ അതെ ഉച്ചക്ക് റെഡിയ റെഡിയാക്കിക്കൊണ്ട്ക്കാണ് പച്ചക്കറികളൊക്കെ ഉം നിങ്ങക്ക് എന്താ ഇന്ന് ഉണ്ടാക്കണേ ഉച്ചക്ക്
മീൻ വാങ്ങി വച്ച്ക്ക്ണ്‌ ഉണ്ടാക്കിട്ടൊന്നില്ല മീൻ വെള്ളത്തിൽ ഇട്ട് അവിടെ വെച്ച്ക്ക്ണ് ചോറ് അരി നല്ല വേവുള്ള അരിയാണ്
ആഹ്
പിന്നെ അപ്പൊ കൊറേ സമയം കിടക്കണം
ആഹ്
അപ്പൊ അത് അവിടെ വെച്ചിട്ട് ഇങ്ങനെ മീന് പിന്നെ കൊറച്ച് കയുമ്പോത്തനൊക്കെ പിന്നെ ഇന്ന് സ്കൂൾ ഇല്ലാത്തോണ്ടേ മക്കളൊന്നും എണീറ്റിട്ടും ഇല്ല അപ്പൊ രാവിലെ എണീക്കുമ്പോഴക്കല്ലേന്ന് വിചാരിച്ച് എണീറ്റ് ചായന്നെ കുടിച്ചിട്ടില്ല
ആഹ് ഇപ്പൊ നമ്മക്ക് സ്കൂളില്ലാതോണ്ട് പിന്നെ തിരക്ക് വേണ്ടല്ലോ സാവധാനത്തിൽ ചെയ്യാന്നുള്ളതിലാണ് തിരക്കില്ലല്ലോ അല്ലേ ആർക്കും പോവാന് ആഹ് ഒരു ആഹ് പിന്നെ നമ്മളെ പണിയൊക്കെ ഇനി മൊത്തം സ്ലോ ആവും.
ആഹ് ആഹ് ശരിയാണേ ഒക്കെ അവിടെ കെട ക്ക്ണ്ട് അലക്കലൊക്കെ അലക്കാനൊക്കെ
അലക്കാന് ഇണ്ട് അല ക്കാനണ്ട് ഇന്നലെ അലക്കിയത് അവിടെ ഇണ്ട് ഇപ്പൊ യൂണിഫോം ഒ കണ്ടിനി മക്കളെ ഇവിടെന്ന് മെല്ലെരു തക്കം കിട്ടുകയാണെങ്കിൽ അലക്കായാരിച്ചു ആഹ് അതേന്നെ
ക്കെയണെ അതണെങ്കില് വാഷിംഗ് മെഷീനിൽ ഇടാനും പ
ആഹ് ഇണ്ടൂല പിന്നെ അത് ഇട്ടാല് വൃത്തിയും ഇണ്ടാവൂല നമ്മളെ ആ ബ്രഷ് കല്ലിമ്മിൽ ഇട്ടന്നെ ഒരക്കണം എന്നാലേ അയിന്റെ
ഒരക്കണേ ആഹ് അത്‌ ഇണ്ടാവള്ളൂ യൂണിഫോമൊക്കെ ഇവിടെയൊക്കെ പറഞ്ഞാൽ വെള്ള കളർ പോവാണ് എന്നിട്ട് അതാണെങ്കിലേ പിടിച്ചാ ചളിയാണെങ്കി പോവൂല്ല.
തന്നെ തന്നെ അതെ ഉം ഉം
അങ്ങനെ ഞാൻ അങ്ങനെ വിചാരി ഇന്നലെ പിന്നെ ഇന്നലെ ഇന്നലത്തെ യൂണിഫോമന്നെയുണ്ട് ഇന്നലെ മഴ ഇങ്ങനെ കാരണേ ഇന്നലെ മഴ കാരണം പുറത്തെറങ്ങാൻ പറ്റില്ല അയ്ല് ഞാൻ വിചാരിച്ചു ഇനി നാളെ ത ഇതാക്കാ അപ്പൊ ഇന്ന് അയിലേറെ മഴയാണ് ഇപ്പൊ അഹ് ഇടണെങ്കിലോ ഒന്ന് ഇതാവണ്ടെ കല്ലുമ്മക്ക് ഒന്ന് പോകണെങ്കി കല്ലുമ്മക്ക് പോണെങ്കി ഭയങ്കര മഴെയാണ് മഴ കൊളളും ചെയ്യും
മഴ കൊള്ളൂലേ ഉം ആഹ് ആഹ് അത് ന്നാ സുഖാണ് നമ്മക്കല ക്കാനെക്കെ നല്ല ആ സീറ്റക്കെ ഇട്ടക്കാണ്ട് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും മറ്റേ മഴ കൊള്ളുമ്പോ നമ്മള്ങ്ങനെ നനയാ നമ്മക്ക് ഒറ്റയടിക്ക് നനയാൻ തോന്നുലല്ലോ ആഹ് അതന്നെ അതന്നെ അപ്പൊ ഈ മഴയായേനോട് ആഹ് അ തന്നെ രാവിലെന്നെ അലക്കിടുംവേണം വെള്ളൊക്കൊന്നും താണെങ്കി ലേ ഉം
ആഹ് ആഹ് അത് തന്നെയല്ല ഇത് മടിയാണ് അപ്പൊ ഇങ്ങനെ വിചാരിക്കേ അതങ്ങനെ പോ അക ത്തന്നെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കണേന്ന്
അതെ അതെ അതെ പിന്നെ ഇനിയിപ്പോ മായേം കാറ്റൊക്ക ആവുമ്പോ ഇനിയിപ്പോ കറണ്ട് ഒന്നും ഉണ്ടാവൂല്ല അപ്പ ഇനിയിപ്പ നമ്മള് എല്ലാം വാണം കരുതി വെക്ക
ഉം കറൻ്റ്
ആഹ് കരണ്ട് ആഹ് അതന്നെ ആഹ് അതന്നെ ഞാനും ഇതേമാതിരി വേഗം അലക്കി വെക്കലാ എന്നാ പിന്നെ ചെലപ്പോ ഡ്രൈ മിഷേനിൽ ഡ്രൈ ആക്കാൻ പോലും കറണ്ട് ഉണ്ടാവൂലേ
ആഹ് ഇന്റത് അത് കേടാന്നെക്കണ് ആഹ് പിന്നെ ഒണക്കണത് കേടന്നക്കണ്
ഉം ഭയങ്കര ചോറ് ഉം ആഹ് അതെ ഇനിയിപ്പോതായാ ഭയങ്കര എടങ്ങേറാവും ഒണങ്ങി കിട്ടാനേ പാന്റുകളൊക്കെ ക്കെ യൂണിഫോമിന്റെ പാന്റ് ഒക്കെ അരഭാഗോക്കൊണങ്ങണെങ്കില് ഇപ്പോഴത്തെ ഈ ഡ്രെ
കെടക്കുമ്പോ എന്ത് ചെയ്യുന്നോ നെലത്ത് വിരിച്ചിടും ആഹ് പിന്നെ പാന്റെ ക്കെ എന്തായാലും ഫാന് രാവിലെ വരേ ഫാന് കറങ്ങല്ലേ ആഹ്
എങ്ങനെയാലും കൊതുക്ണ്ടാവുല്ലോ നല്ല കൊതുകല്ലെ ഇപ്പൊ മഴയോണ്ട് ഫാൻ ടാതെ കാര്യം കാര്യം കൊതുകക്ക്ണ്ട് അപ്പൊ ഫേൻടാതെ കയ്യൂല ആഹ് അതെ അതെ ഉം
ഓഹ് പൊറത്തൊക്കെ കാടൊക്കെങ്ങട്ട് മൂടിട്ടേ
ഉം അതെ അതെ ഉം അതന്നെ അതന്നെ മോറ പൊറത്ത് പോലും ഇരിക്കാൻ കയ്യില്ല കാരണം നമ്മളങ്ങട് പൊതിയാണ് കൊതുക് ഒന്ന് കൊലായ്മല്ക്കെരിക്കാൻ വിചാരിക്കുമ്പോളേ ഞാൻ ചെലപ്പോ ഇപ്പൊ വൈകുന്നേരം മഴയും മഴ നോക്കി ചായുടിക്കായരച്ച് പുറത്തിറങ്ങുമ്പോം കൊതുക് എന്തൊരു കാര്യം എവിടെയാണേ പിന്നെ അവിടന്നങ്ങോട്ട് അടുക്കളക്കന്നെ അങ്ങോട്ട്ന്നെ പോവും
ആഹ് ചന്ദന തിരിയൊക്കെ കത്തിച്ച്ങ്ങനെ
ആഹ് അതെ അതെ അതന്നെ പിന്നെ ഞാൻ ചെല സമയത്ത് ഈ അടക്കന്റെ തോടൊക്കെ ഉണ്ടെങ്കിലിങ്ങനെ അവിടെ
ആഹ് ആഹ് ആഹ് അങ്ങനെയള്ള അത് പിന്നെ എന്താന്നോ അക ത്തൊന്നും വയ്യ അകത്തൊക്കെ വെച്ചാ എന്താന്നോ അകത്തൊക്കാകങ്ങട്ട്
ആമ മആ സ്മെല്ല് വര സ്മെല്ലും വരും. രും പിന്നെ അങ്ങനെ ഒരു ഇതു ആണ് വേറൊരു കറുപ്പ് കാണാ അതന്നെ പൊക വരും അതാണ് അങ്ങനെ വിഷയണ്ട് ഉം
ആ വിചാരിച്ച്കാണ്ടാണ് അകത്തക്കാനും വെയ്യ.
അതെ
പൊറത്തൊക്കെ.
ഉം അതെ
പൊറത്തന്നെ വെച്ചാതന്നെ നമ്മൾ ഈഹ് സൺ സൈഡിന്റെ സൈഡിക്കുടെ ഒക്കെ ഇങ്ങനെ കാണാ ഒരു മാറാല കെട്ടിയ പോലെങ്ങനെ നിക്കും
നല്ല ഇതുവരെ നല്ല ചൂടല്ലായിനോ നിങ്ങക്ക് അവിടെ ചൂടുണ്ടായിരുന്നോ?
ആഹ് ഇണ്ടായിരുന്നു ചൂടൊക്കെ ഇവിടെ ഇണ്ടായിരുന്നു ഉം ഭയങ്കര ചൂടായിരുന്നു
ഉമ്മ്
ചക്കിം മാങ്ങൊക്കെ കിട്ടോ?
ആഹ് ചക്കിം മാങ്ങോക്കെ കിട്ടും അതൊക്കെ ഇണ്ട് നമ്മളെ വീട്ടില്ഇല്ലങ്കിലും ഇവിടെ അയൽപക്കത്തൊക്കെ ഇണ്ട് അവരൊക്കെ തരും
ആഹ് അങ്ങനെതന്നെ എനിക്കും വീട്ടിലൊന്നുല്ല പക്ഷെ ഇങ്ങനെ അയൽപക്കത്തൊ
ആഹ് അതന്നെ തന്നെ
വീട്ടിലൊക്കെ പോവുമ്പോ അവിടുന്ന് കിട്ടും അങ്ങനെ ആഹ്
കൂട്ടാനൊക്കെ ഇണ്ടാക്കിയാ നല്ല രസാണല്ലൊ ഉം ചക്ക കൂട്ടാ അത്ണ്ടാ ഇണ്ട ണ്ട ഇണ്ടാക്കാൻ പണിയാണ് പക്ഷേ കഴിക്കുമ്പോ രസം എല്ലാരുംപാട് കൂടി അല്ലെങ്കി എല്ലാരുംപാട് കൂടി ഇണ്ടാക്ക ല്ലെ അങ്ങനെ അയൽവാസിളൊക്കെ പാടെകൂടി അങ്ങനെയൊക്കെ കൂടി ഉം ആഹ് ആഹ് അതെ അതെ ആഹ് ആഹ് റീൽസിൽ കാണും ആഹ് അതെ അതെ നല്ല രസം നല്ല വായന്റെ എലയിലൊ ഇങ്ങനെ നീട്ടി ഉം അപ്പ ആഹ് അതെ അപ്പൊ ആർക്കൊരു ഭാരം തോന്നൂല്ല അങ്ങനെ എല്ലാവരുപാടെ കൂടി ഇണ്ടാക്കുമ്പോള് ആഹ് രസായിട്ട് പോകും അത് തന്നെ ആഹ് ഒരു കോയിക്കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ അല്ലെങ്കിൽ ബീ
ആഹ് ഇപ്പൊ ബീഫൊക്കെള്ള തോണ്ടേ പെരുന്നാള് കഴിഞ്ഞാണ്ട് ബീഫൊ ഉള്ളത് കൊണ്ട് ഒരുവിധം വീട്ടിലൊക്കെ ഇണ്ടാവൊല്ലോ
ആഹ് അത് തന്നെ
ആഹ് ഉം
ഉം കൂട്ടാന് ഭയങ്കര ഇഷ്ടണ്ല്ലേ
ആഹ് ഇഷ്ടാണ് പറഞ്ഞ ഇഷ്ടാണ് ഇണ്ടാക്കാൻ മടിയാണ് പരിത്തിണ്ടാക്ക മടിയാണ് ഇപ്പൊ അടുത്തു ച്ചക്ക കിട്ടിയിരുന്നു ഇപ്പടു ത്ത് ഇവിടെ അടുത്ത്ന്ന് താത്ത ഒരു ചക്ക കൊണ്ടന്നിനി അതിന് വിളഞ്ഞിയൊക്കെ കൊറവാണ് നല്ല സുഖേനി അരിയാനൊക്കെ ഞാൻ അരിഞ്ഞ വെച്ചക്കാണ്ട് അരിഞ്ഞ് കൊറ ച്ച് ഇങ്ങനെ ഓരോ കതിയിലാക്കിയാണ് പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കും കൊറെേശെ എടുത്ത് ഇങ്ങനെ കൂട്ടാൻ വെക്കും കൊറെേ വെച്ചിട്ട് ആർക്കും മാണ്ടിവരില്ല
ഉം ആഹ് മക്കളൊന്നും വല്ല കഴിക്കൂല മ്മള് മ്മള് കഴ ച്ചങ്കിലെ തന്നെ ഇണ്ടാകൊള്ളു മക്കളൊന്നു വല്ല ഉം ആഹ്
സമയൂല്ല ഒലിക്കൊന്നും കഴിക്ക
ആഹ് ആഹ് അതെതെ അതെ പറഞ്ഞ മാതിരി അയിനോട് പൊരി ഇണ്ടാക്കി ആഹ് മക്കള് കഴിക്കൂലേ പൊരി ഇണ്ടാക്കിയ കഴിക്കു ചക്കപ്പൊരി ആയിട്ടൊക്കെ അങ്ങനെ പൊരി ഉം ഭയങ്കര ഇഷ്ടാണ് അവർ അതേമാതിരി പൊളയും ബീഫൊക്കട്ടാ ആഹ് അതെ അതെ. പൂളിം ബീഫും ലെ പൂളിം ബീഫൊക്കെ മിക്സ് ആക്കിട്ടെയ് അത് നല്ല ടേസ്റ്റ്ന്നെ ആഹ്.
അപ്പൊ അയ്ന് അയ്ന് ഇവടെന്നും കിട്ടാല്ല ചെൽപ്പം കാണാ എന്താണ് കുടിസ് സിലൊക്കെ ഇങ്ങനെ വര്ന്ന് വാണോ വാണോയ്ച്ച്ങ്ങാണ്ടൊക്കെ അങ്ങനെ ചെലെ സമയത്തൊക്കെ കാണാ. പ്പ കാണാനുല്ലാ ഇഞിപ്പോ മഴക്കാലയതോണ്ടേയ് ഈ വെള്ളം കേറി താണ്ട് ഓരോര്ത്തരോക്കെ ഒക്കെ പർച്ച്ടും. അപ്പൊ അപ്പങ്ങനെ ക്ട്ടും ആഹ് ആഹ് അപ്പങ്ങനെ ക്ട്ടല്ണ്ട്.
രസാണ് ന്നല്ല ഈ മയത്ത് ന്നല്ല ചൂട്ള്ള ചായിം തൊക്കെ കയ്ക്കുമ്പോളേയ് ആഹ് പൊർത്ത് നോക്കിന്ന് ഇങ്ങനെ ആ ആസ്വദിച്ചു കയ്ക്കണം ആഹ് മയിം കൊണ്ട് അത് വേറൊരു ട്ടാസ് ടേസ്റ്റാണ് ഉം. അതെ അതെ അതെ.
പിന്നീ പിന്നെ ഞാം പറയാ ആഹ് പെര്ന്നാളൊക്കെ ഉഷാറായി. പെര്ന്നാളൊക്കെ എന്താ വ്ട്ട്ക്കൊന്നും പോയിലാ വ്ട്ട്ക്ക് പോവണം വീട്ട്ക്ക് അയ്ന്റെ രണ്ടീസം മുമ്പന്നെ മദ്രസ ലീവ് ഒക്കെ തന്നതൊണ്ട് അയ്നെ മുന്നേ പോയി പോന്നു.
ശരി.
ആഹ് അങ്ങനെ വീട്ടക്ക് അങ്ങനെ പോയില്ല പോവാൻ പറ്റീല്ലാ പിന്നെ ഇവടെ എല്ലാരും വരും ചെയ്യും. ഞാൻ തറവാട്ടിലായത് ങൊണ്ട് എല്ലാരും ആഹ് ന്നാത്തൂമാരൊക്കെ വരും ഉം. അപ്പൊ പിന്നെ ആഹ് ആഹ് ആഹ് ആഹ് അപ്പൊ പിന്നെ അങ്ങനെ പോവാം പറ്റീലാ ആഹ് പെര്ന്നാൾന് പോവാം പറ്റീലാ ആഹ്. പിന്നെ സ്ക്കൂളും തോറന്നീലെ അത് കയ്ഞ് രണ്ടീസം കയ്ഞേക്ക്‌ സ്കൂളും തോറന്നീലെ. അപ്പൊ പിന്നെ പോവാം പറ്റി ആഹ് എല്ലാം വാങ്ങി ബുക്കും വാ ആഹ് അതൊക്കെ പിന്നെ മുമ്പന്നെ വാങ്ങിച്ച്ക്ക്‌ണ് സ്കൂള് തൊറക്ക്‌ണേ മും മ്പന്നെ ആഹ് എല്ലാം വാങ്ങി.
ആഹ്.
പിന്നെ അ്‌ങ്ങനെ മാ അടുത്ത് കൊർച്ചങ്ങട് പോണം കൊർച്ച് പോവണം. കൊർച്ച് പൊണം ആഹ് രണ്ട് കിലോമീറ്റ്റോക്കണ്ട് പോവാന്.
അല്ലെ ആഹ് എങ്ങനെ മ
ഉം ഉം ബസ്സിന്ണ്ട് ആഹ് ബസ്സിന് പോവും ഉം. ബസ് പോയിക്കാണ്ട് ആയേണ്ട് പിന്നെ മഴയൊക്കെ ആയാലും വല്ല്യ പ്രശ്നന്നുംല്ല.
ആഹ്.
പോവുംമ്പളെ
കൊണ്ടോവലേര്ക്കുലെ ചോറ് കൊണ്ടോവലേര്ക്കുലെ.
ആഹ് ഒക്കെ കൊണ്ടൊവലാ ചോറോക്കെ കൊണ്ടൊവലന്നെ.
ഉം.
ഉം, പിന്നെ ഇഞിപ്പോ ഞാം പറയാ ഇങ്ങനെ മഴക്കേണങ്കില് സ്കൂൾന് അവധി ണ്ടാവു ആവോ.
ആഹ് ആഹ് ഇനിപ്പ അതൊക്കെണ്ടാവും അയ്ന്റെടേല് ന്നല്ല മയും ഇതൊക്കെ വരുംമ്പളേയ്. പിന്നെ ഉം ആഹ് ഇപ്പൊ വെള്ളപ്പൊകൊ ഓ അങ്ങനൊക്കണ്ടാവും ഒരുപാട് ഇഞിപ്പൊ ഈ പ്രാ ഈ കൊല്ലപ്പങ്ങനെ ക്കേണ് എന്തൊക്കെയാ സംഭവിക്കാന്ന അറീലാ ഉം ഏതാലും ഒന്നുല്ലാതെ ക്ക് മയക്ക് മയ വാണം നമ്മക്ക് ന്നേ നമ്മക്ക് വെള്ളണ്ടാവണം കെ ട്ടില് വെള്ളം ണ്ടാണെങ്കിലും കൃ കൃഷി കാര്യങ്ങള് അതൊക്കെ നടത്തണെങ്കിലും വെള്ളം വാണല്ലോ അതെതെ ഉം ഉം പിന്നെ പിന്നെ പൊയേലും തോട്ടിലൊക്കെ വെള്ളണ്ടാണെങ്കിലൊക്കെ നല്ല മഴന്നെ വാണം
ആഹ് ആഹ് ആഹ് ന്നാ ന്നാ ശെരിട്ടോ ന്നാ
ആഹ് ഓക്കെ ന്നാ ശെരി ഓക്കെ ന്നാ